പ്പോ ആഹ്.
ഫ്രീയാണോ?
യെസ്.
എന്നാണ്ട് വിശേഷൊക്കെ ആഹ്
ഉം ഏങ്ങനെ ഏഹ് പിടിച്ച് കുടിച്ച് കുടിച്ച്
ആഹ്
ഉം വേറെന്ത സുഖം അങ്ങനെ പോണ് ഉം
വർക്ക് ചെയ്യുവാണോ
ഇല്ല ഞാൻ ഓലെ തേ വിദേശത്താ
എന്തോ
ഗൾഫിലാണ് അറ
ആഹ് ഹാ ഹാ
ഇപ്പ നാട്ടില് ഉം
ആഹ് ആഹ്
ഉം അവിടെ ഈ കർട്ടന് കർട്ടന്റെ പരിപാടിയ
ആഹ് ഓക്കെ ഓക്കേ ഓക്കേ ഓക്കേ
ഇല്ല കർട്ടന്
ആഹ് ഓക്കേ ഓക്കേ മനസ്സിലായി മനസ്സിലായി ഞാൻ പഠിക്കുവാ ആഹ് പഠിക്കുവാ ബാംഗ്ലൂര്
യെസ് യെസ് ആഹ് എന്ത പഠിക്കുന്നത്
നേഴ്സിംഗ് നേഴ്സിംഗ്
ആഹ് ശരി
ആഹ്
എത്രാമത്തെ വർഷ
നാലാമത്തെ വർഷം
കയ്യാനായ അപ്പോ?
റാവു തീരാറാവു തീരാറാവുവ
ആഹ് അത് ശെരി യെസ്
ഉും ഹും മഴെക്കെ ഉണ്ടോ?
മഴന്ന് ചെറുതായിട്ട്ണ്ടായിന്ന് പിന്നെ വല്ല്യ മഴല്ല
ആഹ്
പിന്നെ
വേറെന്താ?
ഉും ഉം പറഞ്ഞോ? ഇവാ ഇവിടെ നാട്ടിൽ മറ്റെവിടെലും
ബാംഗ്ലൂര് ഒന്ന് പോയിന്നാള്
വേറേ
കുറേ മുന്നെ വേറെവിടിം പോയിട്ടില്ല ബാംഗ്ലൂര് പോയത് തന്നെയാണ് കൊറെ ഒരു വന്നൊരൂ കൊർച്ചിസം മുന്നേ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ
ആഹ് ഹാ. ബാംഗ്ലൂര് ഏതൊക്കെ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ട്?
ബാംഗ്ലൂർ ഒരു പാർക്കല്ലേ? എന്താപ്പോ പാർക്കിന്റെ പേര് ലാൽബാഗാ അതിലങ്ങ് പോയി പോന്നു
ആഹ് അത്ങ്ങനെ കൂട്ടുകാരപ്പോ പോയാണോ?
അതെ ഞങ്ങള് ഇവിന്ന് വണ്ടിയില് പോയത് കാറില് പോയി ഒരു ദിവസം അവിടെതങ്ങിണ്ട് പോന്ന്
ആഹ് എങ്ങനെണ്ട് ബാംഗ്ലൂരൊക്കെ?
കുഴപ്പല്ല അത്കാണാന്ള്ള സമയ ഇല്ലയിൻ ഇല്ല പോയത് ഒരു ദിവസം കൊണ്ട്ന്നും ബാംഗ്ലൂര് ചുറ്റിക്കാണാൻ കയില്ല
ആഹ്
ഏഹേ
അന്നാ ഒരു ഞായറാഴ്ച രാവിലെ ഇവിടെ വരുകവാണെൽ നിങ്ങൾക്ക് ചിപ്പയട്ടി പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് പോകായിരുന്നു ല്ലോ ചിപ്പേട്ട ചിപ്പേട്ട
അവിടെന്താ റേറ്റ് കുറഞ്ഞിട്ടോ?
ആഹ് നല്ല റൈറ്റ് കുറവിട്ട് കിട്ടും
ഡ്രസ്സ്കളോ?
ആഹ്
അത് ശെരി അത്പ്പറിയില്ല
ടീഷർട്ടിനൊക്കെ നൂറ് രൂപ വെച്ചേ ഉള്ളൂ
ഉം അത് ശരി
ഉം നല്ല ടീഷർട്ടാണ്ട്ടോ
തന്നെ
ആഹ് ഓ
ഞങ്ങള് അന്ന് ഇങ്ങനെ വെറുതെ പോയി ചെക്കന്മാരൊക്കെ ഓൽകൊന്ന് എൻജോയ്യ്യാനാണ് വേണ്ടിട്ട്
ആഹ്
അപ്പൊ ഒരാെവണ്ടികൂടി റൂമോക്കിട്ത് അങ്ങിനെ കഴിച്ചുപോന്നു.
ആഹാ
വേറൊന്നും ഉണ്ടായിര്ന്നു
ഉം
അങ്ങനെ
ആഹ്
മനസിലായ
ആഹ് പിന്നെ എന്നാ നാട്ടി വന്നേ
വന്നിട്ടിപ്പോ മൂന്ന് മാസം കയിഞ്ഞ്
ഉം ഉടനെ പോവാണോ താമസിച്ചേള്ളോ
ഇല്ല ആറുമാസം ഉണ്ടാവും ഇപ്പോ രണ്ട് ആ മൂന്നു മാസം രണ്ടു മാസത്തോ രണ്ടര മാസത്തോളം ഇനീണ്ട്
ആഹ്
ഉം
ഉം പിന്നെ
പിന്നെന്താ
ആഹ് വേറെ പറഞ്ഞോ ആഹ് ഹോസ്റ്റലിലാ ഹോസ്റ്റലിലാ
ആഹ് ശരി ഏതാ അവിടെ കോളേജിന്റെ ഹോസ്റ്റലിലാ
ആഹ് കോളജിന്റെ ഹോസ്റ്റലന്നെ
ആഹ് ശെരി
ആഹ് ചായയിട്ടോ ഏ പറ ആഹ് പറഞ്ഞോ
വേറെ എന്തന്നെയാ
ഇങ്ങുവന്നെ വേറെ പറഞ്ഞോളു
ഹലോ
പറഞ്ഞോ പറഞ്ഞോ കേക്കാം കേക്കാം പറഞ്ഞോ എന്തേലുമൊക്കെ
എന്തേ
എന്തേലും പറഞ്ഞോ കേക്കാം എനിക്ക് കേക്കാം പറഞ്ഞോ
പറയുന്നത്
എന്തോ എന്തോ
ഫ്രണ്ട്സ് സമ്മയിക്കുക
കേട്ടില്ല കേട്ടില്ല
റൂമില് ഫ്രണ്ട്സ് വന്നോന്ന്
ആഹ് ഒണ്ടൊണ്ട്. ഞങ്ങള് സ്റ്റഡി ലീവ് കഴിഞ്ഞിട്ട് ഇന്നാണേ കേറിയതേ
ആഹ് സ്റ്റഡിലീവാ
ആഹ്
അവ വർക്ക് രണ്ടും കൂടെ വർക്ക് വർക്കിന് പോന്ന് വർക്കിങ്ങുണ്ടോ അപ്പൊ
ആഹ് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഒണ്ടേ ഉം ഇവിടെ അടുത്ത് തന്നെയാ ഞങ്ങടെ ഹോസ്പിറ്റല് തന്നെയാ
ആഹ് അത് ശരി അയിന് ശമ്പളം കിട്ടുവോ അപ്പോ
ആഹ് ഇല്ല ശമ്പളം കിട്ടത്തില്ല ഇത് എന്തുവാ എക്സ്പീരിയൻസ് വേണ്ടേ ട്രയിനിങ് ആ ട്രയിനിങ്
ആഹ് എരേര്
ഉം അപ്പം അങ്ങെനെയെക്കേയ്ട്ടിരിക്ക്യുന്നു
അതെ ഊം വേറൊന്നും ല്ലാ
എന്തോ
വേറെന്തും ഇയ്യാ നാട്ട്ല് വെരെൽല്ലേപ്പാേ
നാട്ട് നാട്ടീന്ന് ഇന്ന് ഇന്ന് രാവിലെ ഞാൻ വന്നതേ ഒള്ളൂ
ഓഹ് അയ്ശെരി അപ്പ ഇയ്യെങ്ങെനെ മാസ്ത്ത്ലാ വെരവ്
മാസത്തിലല്ലാതെ ഏഹ് എക്സാമും ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് നാട്ടി പോവും
ആഹ്
ഉം അങ്ങെനെക്കെ ആയിട്ട് ചെയ്യ്ന്നു
അത് ശെരീ
പിന്നെ എന്തായാലും ഇനി നാട്ടി തന്നെ അല്ലേ അപ്പൊ ഇനി കൊർച്ച് കൊർച്ച് ദുവ്സെങ്കി കൊർച്ച് ദുവ്സം ഇവിടെ നിക്ക്യാന്നോർത്ത് വന്നതാ
ആഹ് ആഹ് ആഹ് എത്രെയോ നാട്ടിൽന്നു അല്ലേ
ആഹ്
ഉം വേറെന്ത്ന്നാ
പിന്നേ
എനേ
ആഹ് എന്തോ
വേഗം പൊയ്കോ
കേട്ടില്ലാ
വേറെന്താ വർത്താനംന്നോയ്ക്കാ
വേറേ പറഞ്ഞോളൂ
ഏഹ്
പറഞ്ഞോളൂ പറഞ്ഞോളൂ കൂട്ടുകാരൊക്കെ എന്നാ പറയുന്നു സുഖാണോ അവർക്ക് എല്ലാർക്കും
സുഖമാണേ
ആഹ് ആഹ് ആഹ് വീട്ടില് ആരൊക്കെ ഉണ്ട്
വീട്ട്ല് എല്ലാരൂണ്ട് വൈഫ് ഉം മൂട്ടികെള് ഉം ഉം
പിള്ളേരെത്രേലൊക്കെ പഠിക്ക്യ്ന്നേ
ഒരാള് ചേ രണ്ടില്
ആഹ് ഹാഹ് ഹാഹ് ആഹ്
ങ്ങെനെ പോണ് ഊം ഹും
ല്ലെ
പിന്നെ ഒന്ന് ചെർതാ ഇപ്പോ രണ്ടു മാസം കയ്ഞ്ഞിട്ടാെള്ളു ഒരാള് ചെർതാന്നറ്യാ രണ്ട് മാസം യ്ഞ്ഞിട്ടാെള്ളുറ്യാ
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആഹ് ഉം പിന്നെ എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ
എന്താ അങ്ങെനെ പോണ് കൊഴപ്പല്ല്യാ ഉം
ഒഹ് ആഹ് ആഹ്
ഇങ്ങളെ വീട്ട്ലാരെക്കെണ്ട്
ഞാന് ഉം ഞാന് ആഹ് മൂന്ന് ചേട്ടന്മാര് അമ്മ അച്ഛൻ
ആഹ് അയ്ശരി
ആഹ്
ഉം ഉം
അപ്പം അങ്ങനെ കേട്ടിരിക്കുന്നു
ആഹ് അതെ അതെ
അ അ ആഹ്
ഉം
അ ആഹ് എല്ലാർക്കു സുഖണോ വീട്ടി
എങ്ങനെ
എല്ലാർക്കു സുഖാണോ വീട്ടിൽ
എസ് സുഖമാണ്
അ ആഹ് വൈട്ട് അത്താഴത്തിനെന്നാ കറി
എങ്ങനെ
വൈട്ട് അത്തായത്തിന് എന്നാ കറി ചപ്പാത്തിയാണോ ആഹ് മുട്ടക്കറിയാ
ചാപ്പാതിക്ക് എന്തേലൊക്കെ ഉണ്ടാവും ഉം വല്ലാതും വളക്കണ്ടേ
ആഹ്
ഏഹ്
അത് ശരിയ
ഉം ട്ടക്കറിയോ അല ലെ മീങ്കറി എതൊക്കെ ഉണ്ടാവും
ആണല്ലേ മഴ എങ്ങനെയുണ്ട് കുറവാണോ
മഴ ഇന്ന് കൊറേശ ചാറ് അന്ന് രാവില പെയ്ത് ഇപ്പൊ ചെറുതായില് ചാറിന് ചാറീന്നു അത് വല്ലാതെ മയൊന്നുല്ല
അ ആഹ് ഓക്കേ ഓക്കേ
മയാന്ന് പറയാ മാത്രന്നുല്ല ഇന്നല ഉണ്ടെനു മയ ഇന്നലെ കുറച്ച് മയണ്ടെനു
ഇന്നലെ നല്ല മഴ ആയിരുന്നോ
ആഹ്
ആഹ് ഓക്കേ ഓക്കെ
ഉം
ആഹ്
വീട്ടിൽ പെറ്റ് പെറ്റ്സിനെ വല്ലോം വളർത്താറുണ്ടോ മൃഗങ്ങളോ പട്ടിയോ പൂച്ചയോ വല്ലോം വളർത്താറൊക്കെ ഉണ്ടോന്ന്
ആ പരിപാടി ഒന്നില്ല നമ്മളിവിടെ ഇല്ലല്ലോ
ആഹ് അന്ന് അല്ല ഫാമിലി ഫുള്ള് അങ്ങനെയാണോ
എങ്ങനെ ആഹ്
എല്ലാരും വെളിയിലാണോ
എങ്ങനെ
എല്ലാരും വെളിയിലാണോ
യെസ് എല്ലാരും ഉണ്ട്
ആഹ്
ഇവിടെ അങ്ങനത്തെ പരിപാടി ഒന്നുല്ല ഉം
ഉംംംം ആഹ്
വേറെന്നാ പിന്നെന്താ പ്രത്യേകിച്ച് ഒന്നില്ല ഉം
ആണല്ലേ ഉം
എന്തേ
എന്തോ
വേറൊന്നുല്ല്യന്നാ
ഇന്ന് എന്തെടുക്കുവാരുന്നിന്ന്
എങ്ങനെ
എന്തെടുക്കുവായിരുന്നു ഇന്ന്
ഇല്ല ഒരു പരിപാടി ഇല്ലല്ലോ ലീഗംതന്നെ ലീഗ് എന്താ പരിപാടി ഇവിടെ വെറുതെ ഇരിക്കല്ലാതെ ഏഹ്
ആഹ്
ചെന്ന അവിടെ ചെന്ന പണില്ലല്ലേ ഇവിടെ വരുമ്പോഴല്ലേ ലീവ് ഉള്ളൂ
അതെ അതെ